ഹലോ കേൾക്കില്ല.
ആകേട്ടു.
ആ എന്താ വർത്ഥാനൊക്കെ.
നല്ല വർത്താനം. സുഖം തന്നെ. എന്തൊക്കെണ്ട് വിശേഷം.
സുഖം. നല്ല വിശേഷംന്നെ സുഖന്നേണ്.
ഏഹ്
ഫുഡ്
എന്ത. ആ ഫുഡ് കഴിച്ചു ഇവടെ ഇ ങ്ങനെ കടക്കേനു.
ഇന്നെന്തേന്ന് സ്പെഷൊലക്കെ.
ഇന്ന് സ്പെഷ്യലായിട്ട് പറ്ഞ്ഞാ ഞമ്മളെ വീട്ടിന്റെ മുറ്റത്ത്ല്ലെ. പച്ചക്കറികളെന്നെള്ളു അല്ലാതെ മീ മീനും ബീഫും ചിക്കനൊന്നുംഇന്ന് വാങ്ങിട്ടില്ല
ആഹ് നമ്മള് വീട്ടുണ്ടാക്കണന്നേക്കും നല്ലത് എന്തൊക്കെ നമ്മളെ വീട്ട് ആഹ് വീട്ടിലെന്താ ഇണ്ടാക്കല്
വീട്ടില് ഞങ്ങള് കോവക്ക ഇണ്ടാക്കും പിന്നെ അതേപോലെ തന്നെ കാബേജ് വൈതനങ്ങ വെണ്ടക്ക മൊളക് പിന്നെ തക്കാളി അങ്ങനെ ചെറിയൊരു ചെറിയ ത തോട്ടുണ്ട് അപ്പൊ ആ തോട്ടത്തിൽ കൊള്ളണ കൃഷികളൊക്കെ അങ്ങനെ ഞങ്ങള് ഇണ്ടാക്കും ഇന്ന് ഇപ്പോ ഇപ്പൊ തുടങ്ങിട്ടുള്ളൂ ഇപ്പൊ രണ്ടാം മൂന്നാമത്തെ ഒരു തവണയാണ് ഇപ്പത് ഞങ്ങള് കുയിച്ചിട്ടുണ്ടാക്ക അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിളവ് കിട്ടി സാധനങ്ങളൊക്കെ കുഴിച് ട്ടേന് മാത്രല്ലേ പച്ചക്കറികളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയപ്പം ഞങ്ങൾക്ക് വീണ്ടും അത് കുയ്ച്ചിടാനിഇങ്ങനെ ഒരു പൂതി വന്ന് അങ്ങനെ വീണ്ടും കുയിച്ചിട്ട്
ആഹ് ഞമ്മൾ ഇണ്ടാക്കുമ്പൊ ഞമ്മക്ക് ശരിയാവുമ്പോ നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ പിന്നെ ഇണ്ടാക്കാൻ ആഹ് അത് ശരി പിന്നെ എന്താ അവടെ ഇന്ന്ഇണ്ടായിനി വീട്ടലെന്താ ഇണ്ടാക്കീന്
ഇന്ന് വെണ്ടക്ക വെണ്ടക്ക മെയ്ക്ക് പെരട്ടി ഇണ്ടായിനു
ഏഹ് അത് ശരി
പിന്നെ അതുപോലെ തന്നെ ഈ കോവക്ക ഇണ്ടല്ലോ കോവ കോവക്കുപ്പേരി
ആഹ് അത് നല്ല ടെസ്റ്റാണല്ലോ കോവക്കപ്പേരിയൊക്കെ അതിക്ക് നല്ല ഉം എന്താ തേങ്ങക്കെട്ട് വെച്ച നല്ല രസ
ആഹ് അതെ അതെ
ഉം
തേങ്ങ തേങ്ങ പൊട്ടിച്ച് മുളകൊക്കെട്ട് തേങ്ങൊക്കെ പൊട്ടിച്ച്ഇണ്ടാക്കണം അതാണ് രസം
അത് നല്ല രസണ്ട എരിവക്കെ ഇണ്ടാവുമ്പോ അത് ടേസ്
ആഹ് ആഹ് അതെ നല്ല രസാണ് സംഭവം
ആഹ് പിന്നെ എങ്ങനെങ്ങള് ഏഹ്
അതൊക്കെയാണ് ഞമ്മക്ക് ശരിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്ഡ് ആണ് അതൊക്കെയാണ് ഈ ചിക് ക്കനും ബീഫും ഇങ്ങനെ അധികം കഴിക്കാനൊന്നും നല്ലതല്ലല്ലോ
ആഹ് നമ്മളെ തടിക്കെറ്റം നല്ലത് നമ്മള് ഇത് വെജിറ്റബിള് കഴിക്കാ നല്ലത് ഉം പച്ച ആഹ്
അത് പിന്നെ ഞങ്ങള് ഇബടെന്നപ്പോ ഞമ്മക്ക് ഏതായാനും ഒക്കെ ഇതിങ്ങനെ ഞങ്ങള് കോറച്ചൊക്കെ ഞങ്ങൾ പറിച്ചാണ്ട് അയൽവക്കത്തൊക്കെ കൊടുത്തു
ആഹ് നമ്മള് വീട്ടില് ഫസ്റ്റ്ലെ ഫസ്റ്റായിട്ട് ഇണ്ടാക്കുമ്പോ നമ്മള് കൊടുക്കുവല്ലോ
ആഹ് ആഹ് അത് ഞങ്ങള് അയൽവക്കത്തക്കെ കൊടുത്തണ്ട് പിന്നെ ഞങ്ങളെന്താ ഞങ്ങള് വാക്കിലത് ഞങ്ങള് ഇന്ന് ഞങ്ങള് പറഞ്ഞു ഞമ്മക്ക് ഉച്ച ത്തേക്ക്ന്ന് നമ്മക്ക് വെജിറ്റബിളന്നെ ആക്കാന്ന് പറഞ്ഞാണ്ടേ
ആഹ് അങ്ങനെ ആക്കിലെ ഉം അത് നല്ലത ഒരു കണക്കിന് നല്ല താണ് മീന് ബീഫിനാറ്റും എല്ല ബീഫും ചിക്കനക്കായി അതാ നല്ലതെ ഏറ്റം നല്ലത് അതാണ് പച്ചക്കറിയാണ് ആഹ് ഞങ്ങള് വീട്ടില് അങ്ങനെ ഇണ്ടാക്കാറുണ്ട് പച്ചക്കറികള് ആഹ് കുയിച്ചിടാ ഒക്കെണ്ട് ഇങ്ങളെ എങ്ങനേണ് കുയിഎങ്ങെ എന്തൊക്കെയേ സാനങ്ങള് ഇങ്ങനെ കുയിച്ചിടല്
ഞങ്ങള്ന്ന സ എന്താ നമ്മള് കയ്യേൽ അത് ഈ മു മുറ്റത്ത് ഇണ്ടാവ്ണ ഇലകളൊക്കെ ഇണ്ടല്ലോ ഒണങ്ങിയ ഇല അത് പൊടിച്ചാണ്ട് അത് കൂട്ടും പിന്നെ അതിപ്പൊ നമ്മള് ചെകിരിച്ചോറ് ഇണ്ടല്ലോ
ആഹ് ആഹ് അതും കൂട്ടിയാല്
ആഹ് പിന്നെ സാണകപ്പൊടി ഇണ്ടല്ലോ ചാണകപ്പൊടി ഒക്കെ ഇട്ടാ നല്ലോണം സാധനം കിട്ടും നല്ലം കായ്ഫലം ഇണ്ടാവും
ആഹ് പിന്നെ ഐന് അത്യാവെശ്യായിട്ട്ള്ളത് കറ്ത്തമണ്ണ് ഇണ്ടാവുമ്പളും ന ല്ലവും ഇണ്ടാവാ കർത്തം ആഹ് ആഹ് അതാണ് അതാണ് ഏറ്റവും നല്ലത്
ആഹ് ഏഹ് ഇപ്പതൊക്കെ ഇണ്ടാക്കിയിട്ട് ഇപ്പ ഇണ്ടായപ്പൊ ഇക്കുറി നല്ല നല്ലകായണ്ട് ഇക്കുറി പിന്നെ ഞങ്ങളും കെര്തി ഞങ്ങക്ക് നമ്മ ക്ക് ഇന്ന് ഇപ്പന്ന് വെജിറ്റബിളെന്നെ ആക്കാനാെക്കെ പർണ് ട്ട് പിന്നെ കൊറച്ച് സാമ്പാറ് ഇണ്ടാ ക്കി ഇന്നാ പിന്നെ സാമ്പാറാവുമ്പൊ കൊറച്ച് കഷ്ണങ്ങളൊക്കെ ഐല് പോവല്ലോ
ആഹ് അതെന്നെ
ഉം പിന്നെ എള എളവന് കുമ്പളം ഇണ്ടല്ലോ കുമ്പളം കുമ്പളങ്ങ ആഹ് അത് ഇണ്ടായിനി അപ്പോ അത് പിന്നെ ഞങ്ങളാരും കഴിക്കാറില്ല ഇവെടാര്ക്കും ഇഷ്ടല്ല അപ്പ ഞങ്ങളത് ചെൽപ്പാെ ഇബീഫ് കിട്ടുമ്പാെ അത്കൂട്ടി വെക്കും അല്ലെങ്കി പിന്നെ ഞങ്ങളത്
ആഹ് ബീഫുംഅതും നല്ല ടേസ്റ്റാൺലോ ഇണ്ടാക്കാൻ നല്ലരസാ കറി ഇണ്ടാക്കുമ്പൊ
ആഹ് അത് രസാണ് അപ്പൊ ഞങ്ങളതങ്ങനെ ഇണ്ടാക്കും ഇല്ലെങ്കി പിന്നെ ഞ വാ ക്കി അറ്റത് പിന്നെ ഞങ്ങള് കൊറേ ഇണ്ടാവ്മ്പാെ ഞങ്ങള് കടേക്ക് കൊട്ക്കലാണ്
ആഹ് പയറ്
ആഹ് പയറ് ഇണ്ട് പയറ് ഇപ്പേരിം ഇണ്ട് ഉപ്പേരി വെക്കാറ്ണ്ട് ഞങ്ങള് അത് ഇപ്പോ ഒര് ഇപ്പ കൊറച്ച് പറിച്ചാണ്ട് ഞങ്ങള് ഇപ്പോ അയൽവക്കത്ത്ക്ക് ബെന്ധുവീട്ട്കാെക്കെ കൊടുത്ത് ആഹ് ഞങ്ങള് തൊട്ട മുറ്റത്തന്നെ ഇണ്ടൊരു ബന്ധുവീട്
ആഹ് ആഹ് ആഹ്
ഇഞ്ഞ് ഇപ്പ ഐമല് ആയിവെര്നൊള്ളു ആഹ് ഇപ്പത് ആഹ് ഇപ്പ നല്ല ചക്കിം മാങ്ങിം അതൊക്കെ കിട്ട്ണ ടൈമാണ്
ആഹ് പിന്നെ എന്താ പൂളെക് പൂളെക്കെ കുഴിച്ച് ഇടല് ഇണ്ടോ
ആഹ് പൂള കുഴിച്ച് ഇടല്ണ്ട് പൂളപിന്നെ കൊറച്ച് ഞങ്ങ ക്ക് മാത്രം കൊറച്ച് ഞങ്ങള് കുയിച്ചിടലൊള്ളൂ പൂള അതേ പോലെതെന്നെ അതേ പോലെ തെന്നെ നമ്മള് മഞ്ഞളൊക്ക ഇണ്ടല്ലോ
ആഹ് മഞ്ഞള് ആഹ് ആഹ്
മഞ്ഞളൊക്ക വിൾ മുറി പൊർത്ത്ന്ന് വാങ്ങിയാ നല്ലൊരു സംഖ്യ കൊട്ക്കണം നല്ലെരു വെലപിടി പ്പ്ള്ള സാധനാണ് ഈ മഞ്ഞള് അർണത്
ആഹ് മഞ്ഞൾന് നല്ല വെലൊട്ക്കണം ഉം
ഞമ്മള് വീട്ട് മുറ്റത്ത് തെന്നെ ഇണ്ടാക്കിയാണ്ട് അത് പൊടിച്ച് ഇണ്ടാക്കിയാല് അത് അത് ഇട്ടാണ്ട്കറിവെച്ചാ ചെലത് പ്രത്യേകടേസ്റ്റ്ണ് നമ്മളഈപീടേക്കന്ന് വാങ്ങണ പച്ചക്കറി നമ്മളെ പച്ചക്കറി രണ്ടും രണ്ടായി ട്ടാണ് കാരണം നമ്മളത് മുറ്റത്ത് ആ ആഹ് ആഹ് നല്ലമയുടെ കേട് വരാതൊക്കന് അവര് കെറെ അതും അയില് പൊടികളൊക്കെ ചേർക്ക്ണതല്ലേ
ആഹ് അതെന്നെ അവരുണ്ടാക്ക്ണെ വേറെ റ്റങ്ങളേ മോഡലുകള് ഇണ്ടാക്കാ വേറെ മോഡലാണെ കൃഷി ഇണ്ടാക്ക
ആഹ് അതെ ഞമ്മൾത് പറ്ഞാല് ത് നമ്മള് ചെയ്ത്ണ്ടാക്കിയത് അത് പ്രത്യേകടേസ്റ്റ്ണ് കറിവെക്കാനായയാലും ഉപേരിയെക്കാനായാലോക്കെ
ആഹ് അതന്നെ നല്ല വേറെ ടേസ്റ്റെയ്ക്കാരം
ആഹ് അത് വേറെ ടേസ്റ്റ് ആണ് പുറത്തുന്ന് വാങ്ങണത് അത് വേറെയാണ് പിന്നെ അത് പെ ട്ടെന്ന് കേടു വരും അത് നമുക്ക് പുറത്ത് വെക്കാനും വയ്യാ ഫ്രിഡ്ജിൽ വെക്കാനും വയ്യ ആ പച്ചക്കറി
ആഹ് അയ് വേ ചീയ്യും ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാല് വാടെ എന്തെങ്കിലും ആകും ഉം ആഹ്
നമ്മള് ആ സ്ഥലത്ത് നമ്മള് പറിച്ചണെ നമ്മള് മുറ്റത്ത് പറിച്ച്ണത് നമുക്ക് അത്ര കേട് തോന്നൂല രണ്ട് ദിവസം മൂന്നു ദിവസം ഒരാഴ്ച വരെ പോവും ഒരു വസത്തും പ റ്റാതെ ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മക്ക് കഴിയുന്നതും ഞമ്മക്ക് ആരോഗ്യത്തിന് നല്ലത് നമ്മള് കുഴിച്ചിട്ടുണ്ടാക്കി അത് കഴിക്കാനെയാണ്
ഉം
പിന്നെപെ ഇപ്പത്തെ കാലത്ത് തന്നെ ആരും ഇപ്പ ആ പണിക്കൊന്നും നിക്കൂല ആഹ് ഇപ്പൊ ഫുള്ള് കടയിന്ന് ആഹ് ഇപ്പൊ ഫുഡ് അടക്കം ചെലോല് ഒക്കെ കടെന്ന് ഓർഡർ ചെയ്ത് വരുത്തല്ലേ ഒന്നും ഉണ്ടാക്കണ
ഒക്കെ വളരെ കുറവാ
കുറവാണ് ആഹ് ഇവിടം വിട്ടാലേ പിന്നെയെള്ളൂ നമ്മളെ ഞമ്മളെ രാജ്യത്ത്ന്ന ഇപ്പോ നാട്ടിലൊന്നും ഇപ്പോ അങ്ങനെയൊന്നും കൃഷികള് ഇല്ലല്ലോ
ഉം പിന്നെ പിന്നെ ഉണ്ടാക്കണതും നശിപ്പിക്കാണ് ആകെ ഇപ്പൊ എന്തായാലും ആ പന്നി നല്ല പന്നി ശല്യണ്ട് രാത്രിയാതെ പന്നികൾ ഇറങ്ങാൻ ഉ
ഞങ്ങങ്ങനെ പൂളൊക്കെ കുഴിച്ചിട്ടപ്പപ്പോ ഞങ്ങൾ അതേപലെ അയ്ല് മേഗ്ത്തീരി ഇണ്ടല്ലോ നല്ല വണ്ണല്ല മെഴുകുതിരി കത്തിക്കും എന്നിട്ട് പിന്നെ അയിൻ്റെ ഞങ്ങള് ഈ വെള്ള കവർ ഇണ്ടാവല്ലോ പീടിയൊക്കന്ന് കിട്ടണെ
ആഹ് അയ്
ആ കവറ് ഞങ്ങള് വെക്കും ആ കവറ് വെച്ചോണ്ട് അത് അത് ആ മെഴുകുത്തിറിൻ്റ അടുത്ത് വെക്കുമ്പോ ഇത് ഈ പന്നികളും ആ കളറും മെഴുകു മെഴുകുതിരീന്റെ കവറും കളറും കവറിന്റെ കളറും കൂടി കാണുമ്പോ അവരത് ആ അവരത് വരൂല അവര് പേടിച്ചു പോവും
ഇപ്പൊ എന്തോ വെക്കല് സോളാർ എന്തോ വെക്കല് ഇപ്പോ എന്തോ ആഹ് ലൈറ്റ് വെക്കലുണ്ട് അവര് അടുക്കാതെ നിക്കാൻ വേണ്ടി അയ്മ്മക്ക്
ആഹ് ആഹ് ആഹ് ഇപ്പൊ അതൊക്കെ ചെയ്യല് ഇണ്ട്
ആഹ് ഇപ്പ ഒരു കമ്പി മോഡല് ഒക്കെ ആണല്ലോ
ആഹ് ആഹ് ഇപ്പം പണ്ടത്തെ പോലെയല്ലേ ഇപ്പ പലജാതി സിസ്റ്റംസ് ഉണ്ട്
ആ ഇണ്ട്
പന്നി വരാതെ വരാതൊക്കെല്ല എല്ലാവിധ മാർഗ്ഗങ്ങളും ഇപ്പം ഇണ്ട്
ആഹ് ആഹ്
പണ്ടത്തെ പോലെയല്ലല്ലോ പിന്നെപ്പ ർഞ്ഞ എല്ലാ പോസ് റ്റും കാൽ മല് ലൈറ്റും കാര്യങ്ങളും അതും വേറെ വന്നിട്ടുണ്ട്
ആഹ് ഇപ്പ എല്ലാം ഉണ്ടല്ലോ എന്നാലും പന്നികളും ഇത് കൂടീക്കാട്ടോ പന്നി ഇതെല്ലാം കൂതൽ ഇപ്പൊ കൂടുതലാ ഉം
പന്നിനെ പിടിക്കാൻ പാടില്ലല്ലോ പന്നിനെ കൊല്ലാനൊന്നും പാടില്ല എന്നുള്ള നിയമം വന്നീല്ലേ
ആഹ് അതന്നെ അത് ശരിയാണ്
ആഹ്
പിന്നെ തക്കാളി തക്കാളി കിട്ടല്ണ്ടോ നിങ്ങളതീന്ന് ഓഹ് അത് ശരി
ഞ ആ തക്കാളി ഞങ്ങള് ഇക്കുറി ഞങ്ങള് തക്കാളി കുഴിച്ചിട്ടിട്ടില്ലേനി പക്ഷെ ഞങ്ങൾത് മുന്ന ത്ത ഒരു വിത്ത് ഉണ്ടാവേക്കാരം വാണെങ്കിൽ തൊടൂല് നമ്മൾ ഒഴിവാക്കിയന്റെ വിത്തുകളൊക്കെ ഉണ്ടാവുന്നോ അതങ്ങനെ പൊടവും മുളച്ചണ്ട് ആഹ് ആഹ് അയിമന്ന്ണ്ടായതാണ് സംഭവം നല്ലോ കായ് ഇക്കുറി നല്ല കായുണ്ട് കായ് ആണെങ്കി നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ആഹ് നല്ല കാ കായ് നല്ല വലുപ്പംണ്ട് ഇക്കുറികത്തെ മറ്റ അത്ര വലുപ്പത്തില് കിട്ടലില്ല
ആഹ് പിന്നെ ചേന ചേമ്പ് അങ്ങനെ കൊറെ കുഴിച്ചിടോ അത് ഓരോ സീസൺലല്ല കുഴിച്ചിട ആഹ് സീസൺലാണ് ല്ലേ
അത് നമ്മള് കുഴിച്ചിട്ടത് നമ്മള് പറിക്കൂലേ ആ സമയ ത്ത് അദിമന്ന് ഒരു പീസ് നേരെ അയ്ക്കനെ വിട്ടാ മതി എന്നാലും പിറ്റത്തെ ടൈം ആവുമ്പോത്ത് ചേനെ ക്കെ മുളച്ചു പൊന്തും ഉം നല്ലോണ്ടാവും അതാണ് നല്ലൊരു നല്ല വലിപ്പം ഉണ്ടാവും
മഞ്ഞളൊക്കെ അങ്ങനെ കാട്ടല് മഞ്ഞളൊക്കെ
ആഹ് മഞ്ഞളൊക്കെ അങ്ങനന്നെ നമ്മള് ഇതിന്റെ വിത്ത്ണ്ടാവും അയ്മലെന്നെ ആ വിത്ത്ട്ത്താണ്ട് ആ കുയ്യിലന്നെട എന്നിട്ട് ആ മണ്ണന്നെ അയ്ന്റെ മേലെക്കൂടെ ഇട്ടാ മതി
ഓഹ് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ ഇങ്ങളെ വീട്ടില്
ഫ്രൂട്സ് ഐറ്റംസ് ആ അടക്കപ്പയം മാത്രൊള്ളൂ
അയ് ആഹ് ശരി ആഹ്
അല്ല ആ അത് മാത്രേ ഉള്ളൂ ഇപ്പൊ
അത് പിന്നെ അധിക വീടുകൾള് ഉണ്ടാവൂല്ലേ അടക്കപ്പയം
ആഹ് അടക്കപ്പയം പിന്നെ ഇങ്ങനെ ഇപ്പൊ ഞമ്മള് കുഴിച്ചിട്ടിട്ടില്ലെങ്കിലും ഈ വവ്വലൊക്കെ വ്വാലൊക്കെ ഇങ്ങനെ കൊട്ന്ന് കട്ച്ചാണ്ട് ഇടുമ്പോ
ആഹ് ആഹ് പിന്നെ ഇപ്പൊ മാങ്ങാ സീസൺ ആണല്ലോ
ആഹ് ആഹ് മാങ്ങ ഇഷ്ടം പോലെയാണ്
ആഹ് അതന്നെ
നല്ല കൊറേ മാങ്ങണ്ട്
ആഹ് പിന്നെന്താ ഇന്നാ ശരി എന്നാ ശരി ന്നാ എന്നയ്ക്കോട്ടെ ആഹ് ആഹ് ഓക്കെ